ഓഹ്
ആഹ്‌ ഹലോ
ആഹ് കേക്കുന്നുണ്ട്ല്ലേ? ന്ന്. ന്തുണ്ട് വിശേഷങ്ങളൊക്കെ? ഔ. ചേട്ട നല്ല വിശേഷങ്ങൾ തന്നെ മഴയൊന്നും ഇല്ല അന്നേരം ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് പോകന്ന് വിചാരിച്ച് ആഹ് പിള്ളേരുമായിട്ടൊക്കെ ഒന്ന് കുറെ നാളായി പോയി വെളിയിലോട്ടൊക്കെ പോവാന്ന് ഉം നേരം
ഞാനും അങ്ങനെയൊക്കെ പോവാന്നൊക്കെ വിചാരിച്ചു
നമ്മള് അന്നേരം ഏഹ് എൻ്റെ മക്കളുടെ ഫ്രണ്ട്സ് പറഞ്ഞന്ന് ആക്കുളത്ത് ഉം അങ്ങ് തിരുവനന്തപുരം ജില്ലല്ലേ ആക്കുളം എന്ന് പറഞ്ഞൊരു ടൂറിസ്റ്റ് സ്ഥലവെണ്ട് അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ണാടി പാലം ഉണ്ടന്ന് പറഞ്ഞ് അതില് കേറണന്ന് പറഞ്ഞു ആഹ് അങ്ങനെ മക്കടെ കൂട്ടുകാരൊക്കെ പോയി കൊള്ളാന്ന് പറഞ്ഞ് അതില് നമ്മള് ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളു അങ്ങനെ അതിനകത്ത് കേറിയ ന്ന ആ കണ്ണാടിപ്പാലത്തിലൂടെ പോയാല് ഓഹ് കടലിന്റെ അടിയിലുള്ളതുതൊക്കെ കാണാന്ന്
ആഹാ
അഹ് ആഹ് അത് അത് ആഹ് ഇപ്പോളെന്ന് പറഞ്ഞാ അത് ടൂറസ്റ്റ് സ്ഥലംവാന്ന് ഞാനും പോയിട്ടില്ല കേട്ടിട്ടേ ഉള്ളു ആഹ് പിന്നെ അവിടെ കുതിര സവാരിയും കളിക്കാനുള്ള പാർക്കും എല്ലാം ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഉം അങ്ങനെ ഉച്ചയാവുമ്പം ചോറൊക്കെ കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞിരിക്കുന്നു ന്നേരം മഴയില്ലെങ്കി പോവാം ആ മഴയാന്ന് പിന്നെ ഇന്നലെയന്ന് വെച്ചാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത മഴയാന്ന് മഴ ആയിരുന്നു അങ്ങനെയാണെങ്കി അങ്ങനെ വിചാരിച്ചിരിക്കുവാണ് രാവിലെ കാപ്പി കുടിച്ചോ
കഴിച്ചില്ലേ എല്ലാം ശരിയാക്കിയൊക്കെ വെച്ച്
വെച്ച് ആഹ് മോ മക്കളൊക്കെ പൊറത്തു പോയിട്ട് വന്നില്ലേ മോനൊന്നും വരാറായില്ലേ
ഇല്ല വന്നില്ലേ ആഹ്
പിന്നെ വേറെന്തോ പിന്നെ വേറെന്തോ വിശേഷം
ആഹ് മഴയൊന്നും ഇല്ലാത്ത കൊണ്ട് അമ്പലത്തിലോട്ടൊക്കെ ഒന്ന് പോവാന്ന് വിചാരിച്ചു
ആഹ് ആഹ് ആഹ് അടുത്തൊക്കെ അമ്പലങ്ങളൊക്കെ
ആഹ് അടുത്തൊക്കെ ഉണ്ട് അമ്പലം നമ്മള് അടുത്തൊരു മഹാവിഷ്ണു ക്ഷേത്രം ഉണ്ട് പിന്നെ ഒരു ശിവക്ഷേത്രം ഉണ്ട് ആഹ് തൊട്ടടുത്ത് തന്നെ
നിങ്ങളുടെ ഉത്സവങ്ങളൊക്കെ ഭയങ്കര ഭയങ്കര ഉത്സവങ്ങളാണോ
ആഹ് ആന്നാ നാന്ന് ഉം ആഹ് ഭയങ്കര ഉത്സവള്ള ആഹ് അങ്ങനുള ഒരു അമ്പലം ഉണ്ട് ആ ഒരുപാട് കെട്ടുകാഴ്ചകളും ആ ഒരേ എല്ലാ സ്ഥലങ്ങളിന്നും ആൾക്കാര് വരുന്ന ഒരു ഒരുപ്രസിദ്ധമായ ഒര മ്പലം ഉണ്ട് ആഹ് ആഹ്
ഉം ഈ കേ ഉത്സവങ്ങള് ആദ്യമേ തുടങ്ങുന്ന അവിടെയായിരിക്കും അതായിരിക്കും ഇത്രയും ആൾക്കാരൊക്കെ വരുന്ന ഓ
ആ ഈ ദേശത്ത് ഈ അ നമ്മള ഈദേശത്തു നിന്ന് എവിടന്നെല്ലാം ആൾക്കാര് പോയിട്ടുണ്ടോ കെട്ടി കല്യാണം കഴിച്ച് എല്ലാംപോയിട്ടുണ്ടല്ലേ ആഹ് അത് ആഹ് പോയിട്ടുണ്ടോ ആ ആൾക്കാരുകള് അവരുടെ ബന്ധുക്കളും എല്ലാം വന്നിരിക്കും ആഹ്
അം
ഫസ്റ്റിലെ തുടങ്ങുന്ന ഒരു ഉത്സവാത്
ത്‌സവം തുടങ്ങുന്ന സ സീസൺ ആകുമ്പോഴേ നമ്മുടെ നാട്ടിലും ഉണ്ട് അങ്ങനെ ഈ ഏഹ് എന്താണ് മകരമാസ് ജനുവരി ജനുവരിയിലാണോ ജനുവരി ആന്ന് ഫെബ്രുവരി ഫെബ്രുവരി വസത്തി നമ്മുടെ നാട്ടില് ഒര് അ് ക്ഷേത്രത്തില് ആദ്യം ഒരുൽസവം. തുടങ്ങുന്നത് അപ്പഴും ന്നാ ദേശത്തിന്റെ ഉത്സവം ന്നാ പറയുന്നെ നമ്മളെ ആ ഒരു പ്രദേശന്നും അല്ല ആ ഒരു ജില്ലേ ന്നും പറയാൻ പറ്റത്തില്ല ഒരുപാട് ഏരിയുണ്ട്. ഒരുപാട് കരക്കാര് ചേരുന്ന ന്ന് പറയും അങ്ങനെ. അങ്ങനെ ആ അത് വള്ളം ന്താ ഈ കുതിരയൊക്കെ ണ്ട് വല്ല്യ കുതിര.
ആഹ്
ആ ആ കുതിരയൊക്കെ ഓരോ ദേശത്തിനും ഓരോ കരക്കാർക്കു ഓരോ കുതിരയാണ് അത് ഈ കായൽന്റെ തീരത്താണ് ഈ അമ്പലം ഈ ആ അമ്പലം. അങ്ങനെ കായൽ കായലിക്കൂടാണ് ഈ കുതിരയെ കൊണ്ടുവരുന്നത്.
ആഹ്
ആ കായലികൂടന്ന് പറഞ്ഞാ ബോട്ടിനകത്ത്. ആ അങ്ങനെ അത് ഭയങ്കര പ്രസിദ്ധാണ്. അങ്ങനെ ദൂരേന്നൊക്കെ ആൾക്കാര് വരും അത് കാണാനൊക്കെ. ഭയങ്കര തെരക്കുവാ നമുക്കൊക്കെ പോയി കാണാൻ പറ്റത്തില്ല അത്രയും അങ്ങ് തെരക്കാണ്. ആഹ് ഈ ആ രു ക്ഷേത്രവും കാണാൻ ത് രസാണ് കായലിന്റെ തീരത്തായിട്ടാണ്. പിന്നെ ആനയില്ല ക്ഷേത്രത്തിന് ഉത്സവത്തിന് ബാ ക്കി അങ്ങ് കെട്ടുകാഴ്ചകളൊക്കെ ഒരുപാടുണ്ട് ആഹ്.
ആഹ്
അമ്പലം അങ്ങ് താഴ്ച ഈ കായലിന്റെ തീരത്ത് ആയോണ്ട് ആ എന്താണോ ദാന ഇല്ല
അതെയ് നമാ മാടൻ മാടൻ മാടസ്വാമി ആയിരിക്കും അതായിരിക്കും ആനയില്ലാത്തത്
ആണോ ആ ആ ശിവമ്പലാണ് ആ ഉം
പല രൂപങ്ങളാണ് ശിവന്റെ ആ പല അവതാരങ്ങളാ ശിവന് തന്നെ
ആ ന്നങ്ങനെ ആയിരിക്കും
അതായിട്ടായിരിക്കും മാടൻ
ആ അതുകൊണ്ടാണന്തോന്നറിയത്തില്ല പക്ഷെ നമ്മക്ക് എനി കങ്ങ് അത്രന്നും അറിയത്തി്ല്ല നമ്മളെ അവിടെ ആ നാട്ട് കല്യാണം കഴിച്ചിണ്ടോ വന്നതാണ്
ആ അത് ശരി ആ ആ അതായിരിക്കും ആന ഇല്ലാ ത്തത് ആ മാടനും ആനയും അത്ര ഇതല്ല ച്ചേർച്ചയില്ലവര് ആ
ആ അങ്ങനെ നമ്മള് അങ്ങനെ നമ്മടെ നാട്ടീന്നൊക്കെ ഈ ഉത്സവം കേ എന്റെ വീട് ഒരുപാട് ദൂരവാ പത്തി ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഹസ്ബൻഡിന്റെ വീടുവായിട്ട് അവിടന്നൊക്കെ ആൾക്കാര് കേട്ട് കേട്ട് വരും എന്നിട്ട് നം നമ്മളോട്ങ്ങനെ ചോദിക്ക വീട്ടിലൊക്കെ ചെല്ലുമ്പോ ചോയിക്യും എപ്പഴാണ് അവിട്ത്തെ ഉത്സവംന്ന് അത്രയും രസ് ണത് കാണാൻ ആ ആ അതുപോലെ നമ്മളങ്ങനെ എല്ലാ നാട്ടിലും കാണും ഇങ്ങനെ പ്രത്യേകതകളു ള്ളത്
ആ
ഉം പിന്നെ വേറൊരു ക്ഷേത്രം ഉണ്ട് അവിടാണെങ്കി അതും ഭയങ്കര ഫേമസ് ആണ് അവിടെങ് ഒരുപാട് ആനകളുണ്ട് ആനപ്പൂരം പോലെ ആണ് അത് ഈ വിദേശികളൊക്കെ വരും അങ്ങനെയുണ്ട് ആ
ആ
ആ വിദേശികൾ ഒരുപാട് വിദേശികൾ വരും അവർക്ക് ആനയൊക്കെ കാണാൻ ഭയങ്കര കൗതുകോല്ലെ ആ അത് വല്യ ജംഗ്ഷനിലാണാ ക്ഷേത്രം?
ആഹ്
അതും അതും നമ്മള് കാണാൻ പോകും അങ്ങനെ ഇന്ന് എന്ത് വിദേശികളാ വെരുന്നേന്നറിയാമോ അവര് നേരത്തെ വന്ന് നമ്മളെക്കായി നേരത്തെ അവരിതറിയേം ചെയ്യും അവര് നേരത്തെ വന്ന് ഹോട്ടലിലൊക്കെ ലോഡ്ജിലുവെക്കെ താമസിച്ച് കാണാൻ വേണ്ടി വെരുന്നതാണ്. ആഹ് അവരാ ഭയങ്കര കൊതുകാ അന്നരം എനിക്ക് ഇംഗ്ലീഷൊന്നും പറയാറിയത്തില്ല എന്റെ മോളൊക്കെ ചെർതായിരുന്ന സമയത്ത് അവരോടൊക്കെ ഓടിപ്പോയി സംസാരിക്കുവാര്ന്ന് അന്നരം അവരിങ്ങനെ ഓരോന്ന് ചോദിക്കും അതെന്താണ് ഇതെന്താണ് എങ്ങനെ അവർക്ക് സംശയം
ആഹ്
ആ ചോദിക്കുവാരുന്നു ആന്നെരവാന്നെങ്കി അവിടെ ഒരുപാട് ഈ ഒരു പോലീസ് സ്റ്റേഷന്റെ ഒക്കെ അടുത്തായിട്ടാണ്
ഈ രുന്നത് അപ്പ അങ്ങനെ ഈ പോ നമ്മടെ നാട്ടിൽ പ്പയീ പോലീസ് സ്റ്റേഷനിലൊക്കെ ഈ പഴേ വണ്ടികളിങ്ങനെ പിടിച്ചോണ്ടിടുവല്ലേ ഈ പെറ്റി കേസിലൊക്കെ വെര്ന്ന അതിങ്ങനെ റോഡ് സൈഡി കെടന്ന് തുരുമ്പെടുത്ത് പോവ്വല്ലേ അപ്പഴ് ആഹ് വിദേശികള് ചോദിച്ച് അതെന്താ ഇങ്ങനെ ഈ വണ്ടികളിങ്ങനെ കൂട്ടി കൂട്ടി ഇട്ടേക്കുന്നയെന്താണെന്ന്?
അതെന്ത് യൂസ് ചെയ്യാത്തേന്നെക്കെ അങ്ങനക്കെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഉത്സവങ്ങളെല്ലാം ഇപ്പം കഴിഞ്ഞ് ഇന്നലെയാരുന്നു ലാസ്റ്റ് ഉത്സവവ്ടെ ഒരു ചെറിയൊരമ്പല്തി ആഹ് ചെറിയൊര ചെറിയൊരുത്സവം ഒണ്ടാര്ന്നു പിന്നെ മാർച്ച് നമ്മുടെ നാട്ടിലുത്സവംന്ന് പറഞ്ഞാ ഫെബ്രുവരി തൊടങ്ങും ഫെ ബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ആമ്പഴത്തേന് തീരും
വെരും ഉം
പേപ്പറില് ഞങ്ങള് നമ്മള് താമസി സിക്കുന്നേരിയ മൊ ഒരുപാടമ്പലങ്ങളൊണ്ട് ഒരുപാടമ്പലോണ്ട് നമുക്ക് ഈ ഒരു മാസം വീട്ടിൽ ഫുഡ് വെ ആഹാരം വെക്ക ക്കെണ്ട എല്ലാ അമ്പലത്തിലുൽസവോ അന്നദാനോവാണ്
അത് ശെരി അ നല്ലയാന്നല്ലേ
ആഹ് ഒരു മാസം രാ അത് മൂന്നു നേരോ ഒണ്ട്. പണ്ടൊക്കെ ഉച്ചക്കെ ഒള്ളാര്ന്നല്ലോ ഇപ്പം രാവിലെ പ്രഭാത ഭക്ഷണം കൊടുക്കും ഉച്ചയാമ്പം അന്നദാനം അന്നദാനം മിക്കെസോം സമൂഹ സദ്യയായിരിക്കും അത് കഴഞ്ഞിട്ട് രാ തും ലഘുഭക്ഷണം ഒന്ന് ഇഡ്ലി സാ സാമ്പാറ് അണ്ട് നമുക്ക് ഒരു മാസവും നമുക്ക് സന്തോഷാണ് വീട്ടിലും പിന്നെ മക്കക്ക് ആഹാരൊക്കെ കൊടുത്ത് വിടാൻ വേണ്ടി അവർക്ക് വേണ്ടി എന്തേലും ഒണ്ടാക്കിയാ മതി അല്ലാതമ്മള് വീട്ടില് വെച്ചാ ആരും കഴിക്കത്തില്ല നമ്മള് ചോറൊക്കെ രാവിലെ വെച്ചാലും എല്ലാരുവങ്ങമ്പലത്തി പോയി കഴിക്കും ല്ല എല്ലാരും അമ്പലവാസികളാണ് രാവിലെ അമ്പലത്തി പോയി തൊഴുത്ട്ട് അവിടുന്ന് ഭക്ഷ ണം കഴിച്ച് ട്ട് പോരും പിന്നുച്ചയാമ്പം പോവും പിന്നെ വൈയിട്ട് കൈകൊട്ടിക്കളി അങ്ങനൊള്ള പരിപാടികളൊണ്ടെല്ലേ വൈകിട്ടു എല്ലാരും ജോലി കഴിഞ്ഞോട്ട് വന്നിട്ട് അങ് അമ്പലത്തിലോട്ട് പോയിട്ട് അവിടുന്ന് പരിപാടിയൊക്കെ കണ്ട് ഭക്ഷണം കഴിച്ചിട്ട് വരും അങ്ങനെ ഒരു പത്ത് ദിവസം നമ്മുടെ നാട്ടിലുൽസോങ്ങള്
ആഹ്
നിങ്ങക്കും അങ്ങനാന്നോ പത്ത് ദെവസം ആന്നോ
ആഹ് ചെലട്ത്തെക്കെ വല്യ വല്യ ഒര് അമ്പലങ്ങളൊള്ളടുത്ത് തെല്ലാം ഈ പത്തെവസോണ്ട് അത് ഇപ്പറയുണക്കന്നെ ക്കൊരൂസം അന്നദാനവും വൈകിട്ട് ലഘുഭഷണം കാലത്ത് കാണത്തില്ല ആഹ് വൈകിട്ട്ല്ലേക്ക് ഭക്ഷണവും ഒക്കെ മിക്ക മിക്ക അവസരങ്ങളിലും ഉണ്ടത് ഇപ്പൊ ഒരു വിധമുള്ള എല്ലട ക്കെ ഇങ്ങനെ ആയി ആയി വരുവാ
ആഹ് എന്ന ച്ചല് ആഹ് നല്ല ആൾക്കാര് വരുത്തോളൂ ആൾ അയ്യ് ക്കക്കെ ആവ്മ്പോ ജോലിയ് കഴിഞ് പിന്നെ വന്ന് ജോലിയൊക്കെ കിഞ്ഞിട്ട് വ ന്ന് പിന്നെ ആഹാരൊക്കെ വയ്ക്കണോന്ന് വിചാരിക്കും ആഹ് ത് പ്പ അമ്പലത്തിൽ പോയി തൊയേം ചെയ്യാം, ആഹാരോം കഴിക്കാം എന്ന്ചാരിക്കും. ആഹ് ന്താന്ന് അങ്ങനെ നമുക്ക് വീട്ടിലൊക്കെ എത്ര ഫുഡ് ആഹാരം ഉണ്ടെന്ന് പറഞ്ഞാലും ഈ അമ്പല്ത്തി പോന്ന് കഴിക്ക അതൊരു പ്രത്യക ഇഷ് എനിക്കൊക്കെ എങ്ങനെയാണ് ആഹ് സന്തോഷവും ഒരു തൃപ്തിയണ അത് എടിച്ചരിക്കുന്നത് ആഹ് സാമ്പാറും ചോറും ഒക്കെയാണ് ആഹ് സാമ്പാറും അവിയലും ദോരണൊക്കെയാണ് പക്ഷെ ആഹ് സന്തോഷാണ് കുഴപ്പം വീട്ടിലൊക്കെ സാമ്പാർ വെച്ചാലേ നമ്മുടെ വീട്ടിലൊക്കെ സാമ്പാർ വെച്ചാ ഒരു നേരം കഴിക്കും. പിന്നെ ഒരു നേരം കൂടെ ആ സാമ്പാർ കഴിക്കത്തില്ല
അത് ഗ്യാസന്നാ പറയുന്നേ
ആഹ് വീട്ടിൽ വെച്ചാ അത് ഗ്യാസ ആമ്പലത്തി പോയി പത്ത് ദിവസം കഴിച്ചാലും അവർക്ക് പ്രശ്നം ഇല്ല ആഹ് അല്ലെങ്കി അവർക്ക് ഈ സാമ്പാറേ ഉള്ളു എന്ന് ചോയ്ക്കും
ആഹ്
അമ്പലത്തി സാമ്പാറൊക്കെ പോയി കഴിച്ചാ അവർക്ക് ഭയങ്കര ഇഷ്ട്ടാണ്
ഉമ്
അങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിലെ ഉത്സവങ്ങങ്ങള്. ഇനിയിപ്പ അമ്മ ഞ് ഇഞ് ഇപ്പ അടുത്തത് വരാൻ പോകുന്നത് എന്താണ് ഓണമാണ്
ഓണാണ്
ആഹ് സത് ആഹ് ആഗസ്റ്റ് അവസാന ആണ ആണം ഈ വർഷം ആഹ് ഓൺ വന്ന നിങ്ങള് ഭയങ്കരാട്ട് ആഘോഷിക്ക്യോ ശരിയേച്ചി ഞാൻ വിളിക്കുന്നുണ്ട് ശരി ശരി ഞാൻ വിളിക്കാം വിളിക്കാം
ആഹ്